ക്കന്ണ്ടോ ആഹ് എന്താ പരിപാടി
നാന് പ്പവടെ സിറ്റൗട്ടിലിങ്ങനെ ഇരിക്കാണ്
ആ മഴ ആ നല്ല മഴണ്ട്
ഉം അ അടക്ക് ആ രാവിലെ തൊടങ്ങീതാ
ആ പെയ്യട്ടെ ആ ചായുടി കഴിഞ്ഞു അവടെ കഴിഞ്ഞില്ലേ
ഇല്ല കഴിഞ്ഞിട്ടില്ല
ആ ഇന്നെ ഇന്ന് കല കൽ ദോശ കലക്കി പാർന്ന ദോശ ഉവ്വ് അവടെന്താ
ഇവടെം അതെന്നെ ഇവടെ പിന്നത് അപ്പന്ന പറയാ
ആ അശരി
പിന്നെ
അതൊരു എളുപ്പപ്പണിന്നെ ദോശ ആ ദോശപ്പ ഏതും എളുപ്പംന്നെ തന്നെണ്ല്ലേ
ആ പണ്ടും ആയി
ആ പിന്നെന്താ ഇന്ന് എന്താ പരിപാടി ഇന്ന് എന്താ കല്യാണം എന്തെലും ഉണ്ടോ
ഉം പരിവാടി ഒന്നൂല്ല കാര്യായിട്ട് പരിപാടിന്നുംല്ല ആ പിന്നെ ഇപ്പ മഴല്ലേ പൊറത്തിക്കുന്നുംപ്പധികം പോലെകണ്ടാണ് ആഹ് ഉം പണ്ടത്തോലെ നടക്കൂല
അല്ലെലും മഴ ആയാ നമ്മള് കൊറേ ഒയിവാക്കൂല്ലെ പരിപാടികളൊക്കെ മയായ ബുദ്ധിമുട്ടാണ്
ആ പിന്നെ അത്രക്ക് ന ആ നല്ലതാണ് അത്രക്ക് നിർബന്ധള്ളത് മാത്ര ഉള്ളൂ നമ്മള് പോവാ അക്കെ നമ്മളെ കൊഴക്കൂലോ പിന്നെ നല്ല മഴ പെയ്താ റിസ്‌ക്കാണ്
ആ ആ അതെ. വിടെന്താ വർത്താനങ്ങള്? ആ ഇന്നലെ നല്ല ഇന്നലെ രാത്രിയൊക്കെ നല്ല ചൂട്ണ്ടാരുന്നു.
പിന്നെ മഴ പെയ്ത് രണ്ടുസം മഴ ഇല്ലാത്തകൊണ്ടായ്ക്കും.
ആ അതെ.
പിന്നെന്തെക്കെയാ സുഖല്ലേ? സുഖല്ലേ ചോയ്ച്ച.
ആ എത്ര കുട്ടികളാ?
രണ്ടാള്ണ്ട്.
ആ ഇവിടെ രണ്ടാളന്നെ.
ആ ഇവടെ ആ ഏ രണ്ട്പെൺകുട്ടികള്.
ആ രണ്ട് പെണ്ണാ?
ആ
ആ
ട്ട്യാള?
ആ ഒരാള് ചെറുതേൽക്കെജിലും വലുത് രണ്ടാം ക്ലാസിലാ അവടെ?
വലുതൊന്നിലും ചെറുതിനെ ചേർത്തിട്ടൊന്നുല്ല.
ആ ചേർത്തിട്ടില്ലലേ? മൂന്നയസ് മൂന്നയസായോ? ആ അടുത്ത അടുത്തർഷൊക്കെ ആക്കാലേ? ആ
ഉമ്മെപ്പെക്കെല്ലേ? ആ നിച്ചോറ് വെക്കപ്പ?
ആ ചോറാഴിച്ചോ ഉം.
ഉം സ്പെഷ്യലൊന്നുല്ല സാധാ ചോറന്നെ?
അല്ലാ സ്പെഷ്യല്ണ്ടാക്കലുണ്ട് ആ ചിക്കനാണ്. അപ്പ സ്പെഷ്യല്ണ്ടക്കല്ണ്ട്
ആ കുട്ടികൾക്ക് അത് ഇഷ്ടാവും നമ്മളെന്തെങ്കിലുക്കെ ഇണ്ടാക്കികൊടു ക്കുമ്പവർ ഭയങ്കര സന്തോഷാവും എന്തെങ്കിലൊക്കെ ഇണ്ടായി കൊടുത്താ എന്റെ കുട്ടിയൊക്കെ എന്തെങ്കിലും ഇണ്ടായി ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുക്കെ ഇണ്ടേയ് ചി
ആ
ഏ പൊടി എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കി ഞാനങ്ങനെ ഇണ്ടാക്കി കൊടുക്കും ചിക്കന്റെ ചിക്കന്റെ ഒരു കഷ്ണം കിട്ടിയ മതി അതോടെ ഞാനന്താച്ചാ ശവർമന്റെ പോലൊക്കെ കേബേജെ കഴിഞ്ഞിട്ട് ഞാനണ്ടായികൊടുക്കും. അവയങ്കര ചാടിക്കളിയൊക്കാണ് എന്തോര് സന്തോഷാക്കണന്നറിയോ.
ഉം ഇവിടെ ഇവിടെ ആയിത്തന്നെ പഷെ ഇവിടെ എങ്ങനെച്ചാ വല്ലാതും ഫുണ്ട് കഴിക്കും. ക്കൂല മ്മള് നിർബന്ധിക്കണം എന്നാലൊള്ളൂ കഴിക്ക. ഇപ്പ ചിക്കനാണെങ്കിലും ഇഷ്ടാണ് കാൻണത് അതൊക്കൊരു ഒ റ്റൊരു പീസ് അങ്ങനൊക്കോള് തിന്നാ.
അങ്ങനെതന്നാണ് എല്ലാർത്തും അങ്ങനെ തന്നെണ് നമ്മള് പിന്നെ തിന്നെണ്ടേ തിന്നെണ്ടേറയും.
എന്തെങ്കിലും ഇപ്പോ എന്തേലൊക്കെ ഇണ്ടാക്കി കൊടുത്താല് ഓ അങ്ങനെ ഓൾക്കാണ് പറഞ്ഞണ്ടാക്കി ക്കി കൊടുത്താല് അപ്പ അത് അതിഷ്ട്ടാണ് സ്കൂളൊക്കെ വിട്ടരണ ടൈമിലൊക്കങ്ങനെ ഒണ്ടാക്കി കൊടുത്താതൊക്കെ ഇഷ്ട്ടാണ് പക്ഷെ എന്നാ അതെരുതീട്ട് കഴിക്കോയ്ച്ച കഴിക്കോം ചെയ്യില്ല ബാക്കിയർക്കും.
ആ അതെ.
പിന്നെ സദാ ചോറ് ഫുഡ് ഓള് തിന്ന് തന്നെ ചെയ്യില്ല
ആ അതെ
ഉ പിന്നെ നല്ല താ മ് ആ ബിരിയാണി കണക്കാ ഒക്കെ കണക്കാ പിനിം തിന്ന നെയ്ച്ചോറ്
എന്റെ ആ എന്റെ മോള് അങ്ങനെയാണ് കേട്ടോ ബിരിയാണി ഇഷ്ടേ അല്ല ബിരിയാണി മുന്നേക്ക് വക്കുമ്പത്തന്നെ ന്നിങ്ങിനെ കൊത്തി ഒന്ന് നെയ്ച്ചോറും പപ്പടും ഉള്ളി ചുറുക്കച്ചാറും പാടെ കൂ ട്ടി ഓള് നല്ലോണം തിന്നു.
ആ അങ്ങനതോള പിന്നെ അതിത്തെ ഉള്ളിയും അതൊക്കെ മാ
ആ ബിരിയാണി തിന്നുമ്പോ ചെലര് നെയ്യും കൂടി ഇട്ടാ പറയും വേണ്ട നെയ്യ്ള്ള ബിരിയാണി ആകുമ്പോ തീരെ മടു കേക്കാ എനിക്കനെഅനെട്ടോ ബിരിയാണി ഇഷ്ടാണ് ഈ നെയ്യ്ക്കെട്ട ബിരിയാണിയേ തീരെ തിന്നാൻ പോവുല കൊറച്ച് തിന്നുമ്പത്തന്നെ ഞാനങ്ങ് മയങ്ങനാണ്.
ആ പിന്നെയും എന്താപ്പ സാധാ മസ മസാല പ വെള്ള വെച്ചാല് അത് രസമാണ് പിന്നെ പെട്ടെന്ന് കേടരും ചെയ്യും ല്ലല്ലോ മസാല കൂടുമ്പോ വേം കേടാകും ചെയ്യല്ലോ.
കണ്ടോളി ചില ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയിക്കാറില്ലേ ചില ചില ബിരിയാണി ചായികെ വെക്കാം തിന്നാം
തായിക്കടക്കണംണ്ടാ വംസിക്കണന്നുണ്ടെങ്കിലും
ഒന്നും വേണ്ട ചിക്കൻ ഒന്നും വേണ്ട ചോറ് ഇങ്ങനെ തിന്നുവേം ചെയ്യാ ചായയും കുടിച്ച് ഞാൻ ബിരി ഞാൻ ബിരിയാണി വെക്കുമ്പോളേ അപ്പൊ വല്യ ടേസ്റ്റ് ഉണ്ടാവലട്ടോ പിന്നെ കുറേ കയിയുമ്പോ ര് ചെറിയുമ്പോക്കെ കാണാം തിന്നുമ്പോ കാണപ്പെരും ടേസ്റ്റ് ഞാൻ ഒന്ന് പറയാ പയയതാപ്പളാ പ്പരസം.
അത് സത്ത സത്താവുമ്പോ പിന്നങ്ങനെ
ആ
ഇങ്ങനക്കെ പോണ് അങ്ങനെല്ലാതും കുക്ക് യ്യോ ചോദിച്ചാല് എല്ലാതും അങ്ങോട് വെക്കൊന്നും ല്ല എന്നാലും ഒക്കെ തട്ടിപ്പിച്ച് വെക്കുവൊക്കെ ചെയ്യും ഞാൻ ഒറ്റക്ക് അങ്ങനെ ബിരിയാണി ഒന്നും വയ് ചൊക്കീട്ടൊന്നും
ആ ശരി
ആ ഞാൻ അ അങ്ങനെ ച്ചാല് പ എന്റെ വീട്ടിൽ വരുമ്പോ ഉമ്മാക്കും അപ്പൊ അങ്ങനെ ഹെൽപ് ചെയ്തോടുക്കും.
ആ
അവിടെ ആവുമ്പോ അവിടെ കുറച്ച് വലിയ കുടുംബാണേ അപ്പൊ ഓ ഓര് അതെല്ലാരും അങ്ങനെല്ല അങ്ങളെല്ലാരും ഉമ്മാനെ കൊണ്ടാ വെക്കിക്കണ്
ഹസ്ബൻഡിന്റെ വീട്ടിലോ ഇപ്പ നീ ഇപ്പ ഈ നിന്റെ വീട്ടിലാ
ആ ഇപ്പ എന്റെ വീട്ടിലാ
സ്വന്തായിട്ട് വീടുണ്ടാക്കിക്കെണോ അതോ അന്റെ അമ്മാന്റെടുത്താണോ.
എമാന്റെ അടുത്ത് ഞാന് അങ്ങനെല്ലാ എന്താ പറയാ ഇപ്പം ഇപ്പം സ്കൂള് ഇല്ലല്ലോ ര അ രണ്ട് ദിവസം സ്കൂള് ഇല്ലായിരുന്നല്ലോ ഇന്ന് ആ അപ്പൊ ഇങ്ങോട്ട് പോന്നു ക്ക് വല്യ ദൂരല്ല.
അ ഞാനും എന്റെ വീട്ടിൽ തന്നെയാന്നു അപ്പൊ അന്നലെ പോന്നു. ഒരു ഒരു ദിവസത്തെ മദ്രസ് കളഞ്ഞു അപ്പൊ ഞാ അഹേ ഏ വെള്ളി ശനി വീട്ടില് നിന്നു
ആ ആ ന്ന ഇവിടെ ഞാനന്ന് ഇതേമാരി വ്യാഴാഴ്ച പോന്നു ന്ന്ട്ട് വെള്ളീം ശനിം ഇഞ്ഞിന്ന് പോണം വൈകുന്നേരം പോണം
ഈ റെയിഞ്ച്ക്കെ എന്നാണ്ടാവാറിയോ ഈ തിങ്കളും ചൊവ്വക്കെയ്കാരം ചേലെ ണ്ടാക അതാണേ നമ്മക്കൊരു ഉപകാരം ഉണ്ടാവൂല ആ അപ്പഞാനങ്ങനെ പറിം ആ ശനിം ശനി ഞായറൊക്കെ റെയിഞ്ച്ണ്ടെങ്കി എന്ത് സുഖന്നൊക്കെ പറിം അപ്പോട്ട്ണ്ടാവുല്ല ഇപ്പി മുഹറത്തിന്റെ നീവെന്നേ പ്പങ്ങനെ തല തിരിഞ്ഞതായിപ്പോ വെള്ളി ശനി അങ്ങനെയായി ആ ഞാനെന്താ ല്ല ഞാനയ്ന് സ്കൂൾക്ക് പറഞ്ഞയ് ച്ചീല വെള്ളി
ഏ ഇവടെ വെള്ളിയാഴ്ച സ്കൂള് ലീവല്ലേനോ
ആ ആ ഇവടെ ആ വെള്ളിയാഴ്ച ലീവേന്നു വ്യാഴാഴ്ച ഞാൻ പറഞായ്ച്ചീല
ആ ആ അങ്ങനെ വ്യാഴാഴ്ച പറഞ്ഞയഴച്ചു പിന്നെ ശനിയാഴ്ച പിന്നെ ഹസ്ബൻഡ് കൊണ്ടാൻ വന്നോളെ മദർസ്ക്കാകാൻ
ആ അങ്ങനെ കൊണ്ട്രാനും കൊണ്ടാക്കാനും ആള്ണ്ടെങ്കി സുഖാണ് പിന്നെ ആ എന്താറിയോ അടുത്താകണം അടുത്ത ആണം വീട് ഇന്നാ സുഖാ ഇന്നാ പിന്നെ നമ്മുക്ക് വീ സ ആ ന്റെ മ്മോന്റെ കുട്ടികളൊക്കെ അങ്ങനെനി അവിട്ക്ക് വന്നാ ഓല് ന്നാ നാലീസം കഴിഞ്ഞിട്ടെ ഓല് ഓ കാരണം ഓള വാപ്പക്കെണ്ടാക്കും ഓളവാപ്പ കൊട്ടലോറിണ്ട് ഓള ആ അപ്പൊ ഓളവാപ്പ എന്തും ചെയ്യും അപ്പോ ആ അപ്പോളെ ബാപ്പ അങ്ങനാണ്ട് കൊണ്ടാക്കും രാവിലെ കൊണ്ടാകോയ്ച അങ്ങനെ കൊണ്ടരാനും കൊണ്ടാക്കാനും ആള് വേണം ന്നാ സുഖ
ആള് വാണം ഇവിടെ അങ്ങൻതന്നെ ഇപ്പണ്ട്ന്ന്ണ്ടെങ്കില് ഇപ്പ കൊണ്ടാക്കി കൊടുക്കും ഞ്ഞി ഇപ്പാകൊഴിവില്ലാന്ന് ണ്ടെങ്കിൽ വീട്ട് വരും പിന്നെ ഓര് കടേക്ക് പോകുമ്പോ ഷോപ്പ്‌ക്ക് പോക്മ്പോ അങ്ങനെ ന്നിട്ട് അങ്ങനെ പോകും
പിന്നെ ഹിന്ദുസിന് സുഖാ ഓല്ക്ക് പിന്നെ മദ്രസില്ലല്ലോ ഓൽക്ക് പിന്നെ എപ്പളും ആ ഓൽക്ക് ശെനി ഞായറൊക്കെ സുഖാ
സുഖാണ് ഓൽകിഞ്ഞി ശെനി വെള്ളിയാഴ്ച സ്കൂൾട്ട് ട്ട് പോയാ പിന്നെ ഞായറാഴയ്ച്ചന്നാ മതി പിന്നെ രാവിലെ തിങ്കളാഴ്ച രാവിലെ വരുന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്ന്ണ്ട് കാരണം കുട്ടി ഓളന്നെ എണീക്കൂല വീട്ടിൽന്ന്ങ്ങനെ നീച് പോരുമ്പോ ആ നീക്കൂല മടിയാണ് ന്ന്ട്ട് പിന്നെ ഞാറാഴ്ച രാത്രിയാ പോക്കത്
ആ ഇപ്പൊ ഞാനെന്ന ഈ സ്കൂള് തൊർന്നപ്പോ ഈ കുട്ടി ട്ടിളെ സ്കൂൾക്ക് പറഞ്ഞയ്ക്കണൊരു വീഡിയോ കണ്ട്ട്ടോ രാവിലെ എണീറ്റ്കാണ്ട് കൺമഷിം പൗഡറും യൂണിഫോമും ഒക്കെ ഇട്ടൊട്ത്ത്ക്ക് കുട്ടിക്ക് എൽ കെ ജി ഏനിട്ടോ കുട്ടി ന്ന്ട്ട് സ്സ് വരാനായപ്പണ്ട് കുട്ടി നല്ല ഒറക്കം അവ കു കുഞ്ഞി കുട്ട്യാളങ്ങനേണ് ഓൽക്ക് ഒറക്കം മാ മദ്യാവൂല ഓന് നല്ല ഓർക്ക്ണതന്ന് സ്കൂൾക്ക് പറഞ്ഞയ്ച്ചിട്ടുല്ല മാറ്റിക്കാണ്ട് അങ്ങനെ ഒർക്കും ഇപ്പി ഇന്റെ മോളന്നെ സ്കൂൾക്ക് പോണ ടൈമില് ഇന്നോടറിം ഇമ്മാ ചൊർക്കം വന്നിട്ട് വ അയ്ഞാപറിം ഞ്ഞി വന്ന്ട്ട് ഒറങ്ങട്ടോ മര്യാ ജ് പൊയ്ക്കാർഞ്ഞു പറിം ഞാൻ വണ്ടി വന്ന ഓളന്നെ പിന്നെ പോകും
കുട്ട്യാൾക്ക് ഭയങ്കര മടിയാണ് പിന്നെ പിന്നെ ന്നെ വെള്ളിയാഴ്ച മദ്രസില്ലാന്നുണ്ടെങ്കില് പിന്നെ പിറ്റേസം നീചപ്പത്തിന്ന് മടി
ആ അതാണേ എടീല് ഡ്രൈവ് പാടില്ല
ആ ഇങ്ങനെ പോയ്കോണ്ട്ക്കാ ണെങ്കി തരക്കേടില്ല
ആ അതല്ലെ നീ എപ്പ ഇന്ന് പണിയില്ലേ ഇന്ന് പണില്ലേ മൂപ്പേർക്ക്
ആ ഓല്ക്ക് സ്വന്തായിട്ടുള്ള ഷോപ്പ് ആണ്
ആ അതോട് പിന്നെ കുഴപ്പില്ലല്ലോ അപ്പൊ രാത്രി വൈകോ വരാനൊക്കെ ഒരു മണി
ആ ചിലപ്പോ ഒരു മണി ആവും ചിലപ്പോ നേരത്തെ വരും മൊബൈലിന്റെ കടയാണ് മൊബൈലിന്റെ സർവീസ ഒക്കെ ഉണ്ടാണ് മൊബൈൽ ലാപ്ടോപ്പ ഒക്കെ
ആ അയ് ശെരി അതൊക്കെ ഇണ്ടല്ലേ ആ ആ ഈ എന്തേിലും വർക്ക് ചെയ്യുന്നുണ്ടോ
ആ
ആ എന്താണ്
അക്കൗണ്ടന്റ് ആണ് തുടങ്ങിട്ടുള്ള ഇപ്പം കയറി ഇപ്പൊ കേറി
ആ മാഷാ അള്ളാ ഒക്കെ ശരിയാകട്ടെ
ഉം
എവിടെയാണ് കേയറി
ഞാന് ഇവിടെത്തന്നെ വലിയ ദൂരല്ല ഇവിടെ ടൗണില്ലന്നെ
ആ അയ് ശരി ആ ആ ആ ന്നാ ഞാൻ വിളിക്കണ്ട ട്ടോ ഓക്കേ